ഹലോ.
ആഹ് എന്നെ എടുക്കുന്നു.
ആഹ് ഇവിടെ കഴിച്ചിട്ട് കിട കിടക്കുവായിരുന്നു.
ആഹ് ആഹ് ഇന്ന് മഴയൊക്കെയുണ്ടായിരുന്നാ?
മഴയില്ലായിരു ഇന്ന് മഴയില്ലായിരുന്നു. അവിടോ?
കഴിച്ചു അയ്യോ ഇന്ന് ഇവിടെ ഇങ്ങോട്ടുണ്ടായിരുന്നു. ഉംഉം ആഹ് കഴിക്കുക ഒക്കെ കഴിഞ്ഞു. ഇപ്പൊ ടി വി കണ്ടോണ്ടിരിക്കയാ. ഫുട്ബോളല്ലേ?
ആഹ്ആഹ് ആണല്ലേ?
ഉംഹ്
ഞാൻ അതൊന്നും കാണലില്ല. പിന്നെവിടെ കിടക്കന്ന്.
ആഹ് പോവാ. പിന്നെ ആഹ് കൊച്ച്ഉറങ്ങി.
ഉറങ്ങിയല്ലേ ഒരു മോനോ? എത്ര ഒരാളോ?
ആഹ് നാലര വയസ്സ്.
നാലര വയസല്ലേ?
ഉം. ഇപ്പംകിടന്നേ ഉള്ളൂ.
ആണല്ലേ?
ആഹ് അവിടെ പിള്ളോരൊക്കെയോ?
ഒരാളുണ്ട് ഒരാളുണ്ട് മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു. എട്ട് വയസ്സ്.
ആഹ് മൂന്നാം ക്ലാസിലാ ആഹ് ആഹ് ആ ഇനിയിപ്പം നാളെ ക്ലാസ് ഉണ്ടല്ലോ? പോണ്ടേ?
പോണം പോണം നാളെ പോണം.
ഉംഹ്
ടിവി കാണുന്ന് ഇരുന്ന്. ഫുഡ് ഒക്കെ കഴിച്ചിട്ട്. ഇല്ല ഒറയുല്ല കഴിച്ചിട്ട് ഇരുന്ന് ടി വി കാണുന്ന
ആഹ് ആ് ആഹ ഇനി എപ്പഴത്തേന അപ്പ കിടക്കണ ഇവിടെ ഞാന് ആ ഇവിടെ ഞാന് ഹസ്ബൻഡ കൊച്ച്
ആല്ലേ.
ഉ ഉം അവിടെയാ
ഇവിടെ ഞാനും ഹസ്ബൻഡ ഇപ്പൊ ഇവിടെല്ല നാട്ടിലല്ല പുറത്താ അപ്പൊ അവരുടെ അമ്മയുണ്ട് അമ്മയും അച്ഛനും ഒക്കെണ്ട്
ആം
ഉം ആഹ് ഒരുമിച്ച്
ആഹ വ
പിന്നാ. പിന്നെന്താണ്ട് അടെ
ഗിറ
നാളെ പ്രോഗ്രാം ഒന്നുമല്ല എനിക്ക് ജോലിയ ഉണ്ട് ഞാന് ജനസേവാ കേന്ദ്രത്തിൽ ജോലി ചെയ്യുന്നുണ്ട് അപ്പൊ അവിടെ ജോലിക്ക് പോണം മനോന്തര കാര്യ
ആഹ് അപ്പൊ വരുമ്പോ അഞ്ച് അഞ്ചര ആവൊലോ
ആറുമണിയൊക്കെ കഴിയും വരുമ്പോ അടുത്തതന്നെ അ നടന്നു പോകുന്ന ദൂരേള്ളൂ. ഉ ഹഓ ഉ എന്തിനേലും പോകുന്നുണ്ടോ
ഇല്ലല്ല ഇപ്പോ പോകൊന്നു ഇല്ല നേരത്തെ പോകണ്ടായിരുന്നു. ഇല്ല ഇല്ല കല്യാണം കഴിഞ്ഞ് പോകുന്നില്ല സമയമൊന്നും കറ ഞങ്ങൾ തന്നെ ആയ കൊണ്ടേ ബസ് വരാറാകുമ്പോ ചായയൊക്കെ ഉണ്ടാക്കണല്ലോ ഉം അത് കൊണ്ട് പോകണ്ടാന്ന് വെച്ചു.
ആ നാട്ടിൽ നാ നാട്ടമ്പുറ എവിടാ വീട് വീട് എങ്ങനെ ചിത്തീലനോ അതോ നാട്ടിലല്ല
ആഹ ആഹ ചെറിയ ചെറിയ സിറ്റി
ആന്നല്ലേ
ഉം ഉം അതോ അവിടെയോ ഗ്രാമപ്രദേശ ആണോ
ആഹ് ച്ച ആഹ്. ന്നാലും സിറ്റിയല്ല ന്നാലും ചെറിയൊരു ഇത്. ചെറ്യോ തല്ല. കൃഷിയാ കൃഷി അച്ഛനുണ്ട് അച്ഛ ഇവിടത്തെ ചേട്ടൻന്റ ച്ഛനൊക്കെ ണ്ട് അവര്. കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട് വാഴയും ചേനയും ചേമ്പ ചേമ്പും ചേനയുംക്കെ.
ഉം ഉം ഉം.
ഉം തൊക്കെ ചെയ്തു തെങ് ഒന്നോ രണ്ടോണ്ണം ള്ളൂ. അല്ലാതെ കൃഷിയായിട്ടൊന്നുല്ല. മ്മുടെ വീട്ടിലുള്ളത് രണ്ടെണ്ണോ സെ.
ഉം ഉം ആ അത്യാവശ്യം അത് മതിയില്ലോ.
മണല് മണൽപ്രദേശംക്ക വായലൊക്കെള്ള. ഒരു ദ വെള്ളാവുന്നെ ദയ സ്ഥല. മഴ പെയ്താൽ അ മഴ പെയ്താൽ വെള്ളം ആയ്. പ്പൊ എന്നാലി വെള്ള ഉണ്ട് വല്ല്യ കൊഴപ്പൊന്നുല്ല. സം മഴ സ്ഥിരമായിട്ട് മഴയില്ലല്ലോ ഇടക്ക ക്കെല്ലേ മഴയളും മറ്റേ വല്ല്യ മഴക്കൊക്കെ നമ്മടെ വെള്ളക്കെ കേറിയാണല്ലോ. ഭയങ്കര വെള്ള പൊത്താര് ഉം.
അന്നേരവിടെ സേഫല്ലേ മഴയൊക്കെ പെയ്യുമ്പോ.
ഉം.
ആണല്ല ഹ മീന കിട്ടിയിര്ന്നോ ഒഴക്ക്.
പി ആഹ് ഉവ്വ ഉവ്വ നമ്മളിവിടന്ന് സ്റ്റാലീന്നൊക്കെ മേടിക്ക്യും.
ആണല്ലേ.
ഉം പ്പ ട്രോളിങല്ലേ കഴിഞ്ഞില്ലല്ലോ ഉം ഉം ഉം. അവടെയോ.
നല്ല വെലയുണ്ട് ആഹ് അവിടെ വെലെ നല്ല വെലെ ന്നാലും വെള്ളി. ഇതായിട്ടില്ല ഉം. ഉം ഞാനാണെങ്കില്. ഉം ഞാൻ മെനെഞ്ഞാന്ന് വാങ്ങിച്ചായിര്ന്നു.
ആഹ് ആഹ് ആഹ് ഞങ്ങള് കഴിഞ്ഞു. വേട്ച്ച്ട്ട് ഉണക്കമീനൊക്കെ മേടിച്ചു ഉം അയിന് തന്നെ നല്ല വെലയായി.
ഉം. മോനാ ഓള മോനാന്നോ മോളാന്നോ.
ആഹ് മോൻ മോൻ.
മോനാല്ലേ ആഹ്. ഹസ്ബൻഡ് എന്താ ചെയ്യുന്നു മോന മോന.
ഈ മെവു വണ്ടിടെ സർവീസ് സെന്റർലാ ലെന്ററായിട്ട് വർക്കെയ്യാ.
ആഹ് വന്നല്ലേ അന്ന് ഇവിട്ത്തെ ചേട്ടൻ. നാഹ് ഈ ട്ടെ നീഷ്യനാണ് ഈ ഗ്യാ ഏ ഗ്യാസിന്റെ കമ്പനിയില്.
ആഹ് ഞാത ആഹ് ആഹ്.
അയ്യോഹ്. അല്ലാരും വന്നോ എല്ലാരും ഫുഡൊക്കെ കഴു എല്ലാരും കഴിച്ചില്ലേ.
ആഹ് ചേട്ടായി ഇവിടെ ഇരുന്ന് ടി വി കാണുന്നു ഫുട്ബോള് കാണുന്നു കുഞ്ഞൻ ഓർങ്ങി. ഞാനത്യാവശ്യം പണികളൊക്കെ നാളത്തേന്ള്ളതൊക്കെ ചെയ്തു വെച്ചേ.
ആഹ് ആഹ് ആഹ്.
പതിനൊന്ന് ആകുമ്പോഴേക്കും കട
വേറെ ആഹ്.
വേറെ ആരും ഇവിടില്ല.
വേറെയാക്കാലോ അനീയത്തി അങ്ങനെ അനിയൻ ചേട്ടനും ചേട്ടത്തി അങ്ങനെ ആരുല്ലേ ആഹ് ലെ അടുത്താണോ താമസിക്കുന്നെ അതോ
ഇല്ല
അടുതാണോ ആഹ് ഇയാള് സ്വന്തം വീ
ആഹ്
ഉം അല്ല സ്വന്തം വീട് അവിടന്ന് ഒരുപാട് ദൂരം പോ
ആഹ് ഉണ്ട് ണ്ട് ണ്ട് ഉം ഉം ഉം സ്വന്തം വീട്ടി പോവാറുണ്ടോ
ആഹ് പോവാറുണ്ട് പോവാറുണ്ട് എനിക്കൊരു അനിയനും ഒരനിയത്തിയുണ്ട് ഞാനാ മൂത്തത് ആഹ് അപ്പൊ അവര് അനിയന്റെ അനിയത്തിടെ കല്യാണം കഴിഞ്ഞ് അവര് അവൾക്ക് രണ്ട് മക്കളുണ്ട് ആഹ് പിന്നെ അനിയന്റെ കല്യാണം ഒന്നും ആയില്ല കല്യാ പറയുമ്പോ ഇങ്ങനെ നോക്കുന്നുണ്ട് ഉം മ് പിന്നെ വേറെന്താ ചേട്ടന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്
ചേട്ടന്റെ വീട്ടില് അമ്മ അച്ഛൻ പിന്നെ എനിക്ക് നാത്തൂൻ അതായത് ചേട്ടായിടെ പെങ്ങള്
ആഹ് കല്യാണം കഴിഞ്ഞാണോ
ആഹ് ചേച്ചിടെ കല്യാണം ഒക്കെ കഴിഞ്ഞു മൂന്ന് പിള്ളാരുണ്ട്
ആണല്ലേ
ഒരാള് പത്തില് എട്ടില് ആറില് അങ്ങനെ
ആഹ് ഇവിടെത്തെ ഇവിടത്തെ ചേട്ടന്റെ വീട്ടില് ചേട്ടനാ മൂത്തത് രണ്ടനിയന്മാര അവരുടെ കല്യാണം ഒക്കെ കഴിഞ്ഞ് മക്കളൊക്കെ ഉണ്ട് അവരു അടുത്ത് ഇവിടെ അടുത്ത് തന്നെ നമ്മുടെ കുടുംബവീട് അടുത്ത് ടുത്തന്നെ തോട്ടപ്പുറത്തുന്നെ താമസിക്കുന്നേ ആഹ്
അഹ് ഉവ്വ വ്വ അവിടെ കൂട്ടുകാരക്കെ ഇണ്ട
ആഹ് കൂട്ടുകാരൊക്കെ ഇഷ്ടംപോലെ
ഉം
എന്റെ വീട് ഇവിടുന്ന് കൊറച്ച് ഇത്തിരി ദൂരവാ ഉം ഉം അഹ് ആഹ്
ഉം ഉം ഉം അക്ഷയയിലൊക്കെ തെരക്കിണ്ടോ
അക്ഷയ അല്ലടാ പിന്നെ സി എസ് നമ്മുടെ ജനസേവ കേന്ദ്രം ഉണ്ട്
ആഹ് ജനസേവ ആഹ് ഉവ്വ ആഹ് ഓ ഓ
വലിയ തിരക്കുണ്ട് ആഹ് എന്നാല് അത്യാവശ്യം തിരക്കും ഇപ്പൊ എല്ലായിടത്തും ഉണ്ടല്ലോ കാര്യ ണ്ട് ആഹ് അതുണ്ട് എന്നാലും തെരക്കുണ്ട്
പ്പോ എന്തൊക്കെയ വർക്ക് വരുന്നെ
ഇവിടെ നമ്മക്ക് ഈ തു പഞ്ചായത്ത് ത്തിന്റെ വില്ലേജ് അങ്ങനെയുള്ള ഓരോ സർട്ടിഫിക്കറ്റ് അഹ് കാര്യം പിന്നെ കറണ്ട് ബില്ലുണ്ട് പിന്ന അങ്ങനെ ഒരാപ്ലിക്കേഷൻ അയക്കാനണ്ട് അങ്ങനെ പാൻ കാർഡ് എടുക്കും പാൻ കാർഡ് എടുക്ക എടുക്കുന്നുണ്ട് പാസ്പോർട്ട് അങ്ങനെ കൊറെ കാര്യം ആധാറി
അതിന് ഈ ആഹ് ജനസേവക കേന്ദ്രത്തിലൊക്കെ വർക്ക് ചെയ്യണെങ്കിൽ നമുക്ക് എന്താ എന്നാ ക്വാളിഫി
ഉം
അപ്പൊ ജനസേവക കേന്ദ്രതത്തിനൊക്കെ വർക്ക് കിട്ടണെങ്കില് നമുക്ക് എന്ത് ക്വാളിഫിക്കേഷന വേണ്ടേ കമ്പ്യൂട്ടറിന്റെയോ
ആഹ് ഞാങ്ങനെ ഞ ഞാൻ കമ്പ്യൂട്ടർ കോഴ്സ് പഠിച്ചാരുന്നത പിന്നെ അവിടെ ചെന്നിട്ട് അഹ് പഠിച്ചതല്ല കമ്പ്യൂട്ടർ കോഴ്സ് പഠിച്ചാ മതി ആഹ് കമ്പ്യൂ ട്ടർ ഞാന് കമ്പ്യൂട്ടറെ കുറിച്ച് നല്ലോലെ പഠിച്ചാമതി ഞാനത് പഠിച്ചാരുന്നു അഹ് ലെ വേറെ ഒന്നും പഠിക്കണ്ട ട്ടവള് അവിടെ ചെന്നിരുന്നാ പഠിച്ചെ എല്ലാം അഹ് ഇത് രണ്ട് വർഷത്തോളായി ഇപ്പം പോയിട്ട് പോയി തുടങ്ങീട്ട് ഉം ഉം ഇവിടെ അടുത്തായോണ്ട് പിന്നെ വീട്ടി വെറുതെ ഇരിക്കണ്ടാല്ലോന്ന് വെച്ചിട്ട അപ്പ പോയത് ആഹ് അടുത്തന്നെ ആഹ് നടന്ന് പോവാൻ ദൂരോള്ളു
ആഹ് അപ്പൊ വണ്ടിക്കാശ് പോവൂല്ലല്ലോ
ആഹ്
പിന്നെ
അല്ലെലു എനിക്ക് ദൂരോട്ട ആഹ് ചെറിയ
അമ്മയൊക്കെ നമ്മളെ നമ്മുടെ വീട്ടിലാരുന്ന ഇല്ല അമ്മയൊക്കെ നമ്മുടെ അപ്പുറത്ത വീട്ടില അവിടെ കുടുംബ വീട്ടിലാ കടക്കുന്ന ഞാനും മോനും മാത്രെ ഉള്ളൂ തൊട്ടാടുത്ത് തന്നെ കുടം ഉം
ആഹ് ഉവ്വ ഉവ്വ പിന്നെ അവിടെ ഈ സെറ്റ സെൻസസിന്റെ ആളുകളൊക്കെ വന്നോ
ഇല്ല ഇവിടെതാ വന്ന് വന്നാരുന്ന് ഇറങ്ങിയിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ ഇതുവരെ എന്റെ വീട്ടിലൊന്ന് വന്നില്ല അവിടൊക്കെ വന്നില്ലയോ
ആഹ് ഇല്ല ഇല്ല ഇവിട വരൂന്ന് പറഞ്ഞ് ഇതുവരെ വന്നിട്ടില്ല
ആന്നല്ലയോ ആഹ് ആഹ് കൃഷിയായിട്ട് ഇവിടെ ഇപ്പം അച്ഛൻ പുഴ തോടും ഞാൻ പറഞ്ഞില്ലെട ഈ കണ്ടം കണ്ടൊ ഒക്കെ ആയി അല്ലെ തോടും കണ്ട വെള്ളം ഉള്ള സലവ
ആഹ് ആഹ്
ഇന്ന് പ്പം ഉം
ഇങ്ങനെ ഒരുപാട് തോടുകളും കാനാലും അങ്ങനെ വെള്ളം കേറുന്ന സ്ഥലാ
ആണോ മഴ പെയ്ത പിന്നെ കണക്കാ ഈ മഴ ഇപ്പൊ വല്യയ മഴയില്ലായിരുന്നല്ലോ വിടെ വലുതാട്ട് വലിയ മഴയൊന്നും ഇല്ലായിരുന്നല്ല
അവിടെ വീട്ടിൽ വെള്ളം കേറിട്ടുണ്ടോ
നമ്മടെ വീട്ടിലൊന്നും വെള്ളം കേറതില്ല നമ്മള ഇച്ചിരിച്ചിരി പൊക്കത്ത നാളെ ഉം
ഉം ഉം ഉം ഇനി എപ്പഴാ കിടക്കുന്നേ
ഇപ്പൊ കടക്കണം കടന്ന് ഞാൻ കട ഞാൻ വിചാരിച്ച് വിളി നോക്കിയപ്പോ എല്ലാരും ഒണ്ട് ആഹ് ഒര് കോള് എനിക്ക് ഇനിം ടാസ്ക് ക്ക് തീരാനുണ്ട് രണ്ട് മൂന്നാല് കോളുടെ തീരാനുണ്ട് എല്ലാം വിചാരിച് വിളിച്ചു
കേട്ടോ
ആഹ് ആയോ സമയആയോ
ആഹ് ആഹ്
ഞാൻ വിളിച്ച്